ഹലോ എന്തൊക്കെയുണ്ട് വർത്താനോ?
സുഖം. അവിടെയോ.
ഓ ഇവിടെയും സുഖം.
ഇവടെ മോന് ഭയങ്കര പനിയാണ്. പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് അവൻ ഇന്ന് സ്കൂളില് പോയിട്ടില്ല
ആണല്ലേ ഡോക്റ്റരേ കാണിച്ചോ?
ടാ ഡോക്ടറെ കാണിച്ചു അപ്പ ഡോക്ടർ പറയുന്നത് അത് വയറൽ പനിയാണേ ഇപ്പ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടല്ലോ. ഇപ്പോ വെള്ളത്ത് ായാലേ നമ്മള് ഫുഡ്ന്നായാലും പലതരത്തിലുള്ള രോഗങ്ങള് ഉണ്ട്
ഓ ഇപ്പൊ പനിയാണ് ഓ ഉണ്ട്ണ്ട് ഇപ്പൊ മഴയും വെയിലും ഒരുമിച്ചയോണ്ടേ പിന്നെ വെള്ളം കെട്ടി നിക്കല്ലേ
അതെ അതെ അപ്പൊത്രം ആഹ ഇപ്പത്തെ അസുഖങ്ങൾക്ക് നമ്മൾ നല്ലോണം വിശ്രമിക്കും വേണം
ശ്രദ്ധിക്കണം മക്കൾക്കാണല്ലോ വേഗം ഇണ്ടാവാ
ആഹ അത മക്കൾക്കാണ് വേഗം ഉണ്ടാവുക നമ്മൾക്കും അവരുടെ അടുത്തുനിന്ന് പകരം ചാൻസ് കൂടുതലാ
ആഹ കൂടുതൽ തന്നെയാണ് ഇപ്പൊോക് പുറ്റന്മാരുടെ അടുത്തൽ ചെന്നാലും പോലും പറലയുണ്ടല്ലോ ശ്രദ്ധിക്കണം മറ്റു കുട്ടികളുണ്ടെങ്കിൽ അവരെയും ശ്രദ്ധിക്കണം ഗർഭിണികൾ ശ്രദ്ധിക്കണം എന്നൊക്കെ
ആ അതെ അവർക്കൊക്കെയാണ് ഇത് പെട്ടെന്ന് ബാധിക്കുകയും
ആഹ അതന്നെ
ഈ പന ഈ പനിാല് ചില സമയത്ത് നമ്മ ആ പാരസെറ്റമോൾ മോളുണ്ട് അഅ് പെട്ടെന്ന് മാറിക്ക. പക്ഷേ ചെലത് ഇങ്ങനെ പനിച്ചൊണ്ട് ഭയങ്കര ചൂടായിക്കാരം അപ്പ നമുക്കായാലും ഒരു ഇടങ്ങേറ് കരോക്കെ
ആഹ എന്റെ മോൻ ഉച്ചക്കനെ പണിയുണ്ടായിരുന്നല് ഡോ ഒറ്റ കാണിച്ച് കുളിക കൊടുക്കുമ്പോൾ ഒരു ആ അതിറെ ആ കുളിക കൊടുക്കുമ്പോ കൊറച്ചര് മാറ്റം ഉണ്ടാവോ കഴിഞ്ഞാല് അ ഡോസ് കൊറ കഴിഞ്ഞാല് വീണ്ടും പനിക്ക്
ആ അതന്നെ വീണ്ടും പനിക്കാം അതാണ് ഇപ്പ എന്നാല് ഇപ്പം പല പല രോഗങ്ങളും എവിടെ ക്യാൻസർ അതുപോലെന്നെ ന്യൂുമോണിയ അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങള് ഇപ്പോ നമ്മൾ നാട് ാക പാട നശിച്ചു പോയി രോഗ ഒന്ന നത് നമ്മുടെ മനുഷ്യരുടെ ജീവിത രീതിയാണ് ഇതിനെ ഇങ്ങനെ ആക്കുന്നത് ന്നത്
ആണണ ആാണ് ജീവിത രീതിയ നമ്മള് വെറു
ഫുഡൊക്കെയാണ് മെയിന ആയിട്ട് ഫുഡൊക്കെയാണ് ഈ ഫുഡൊക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ വീട്ടിൽന്ന് കഴിക്കാൻ ആൾക്കാർക്ക് നേരില്ല എല്ലാരും പൊറത്ത് പോയി ഹോട്ടൽ ഫുഡ ആ ഉം
വീട്ടത്തെ ഭക്ഷണം ആർക്കും ആവശ്യല്ല പച്ചക്കറികൾ ആർക്കും വേണ്ട എണ്ട
അതന്നെ എങ്ങനെ ഹോട്ടൽ ഫുഡ ആണ് മെയിൻ ആയിട്ട് കഴിക്കുന്നത് ഈ മറ്റ മറ്റേ ഉ അജിനാമോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഭക്ഷണം ഇതകുമ്പോ നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷെ എത്രക്കും കേടാണ് ശരീരത്തിനത് അത് അതൊ ഈ ഹോട്ടൽക്കാര് ടേസ്റ്റ് കൂടാനും വേണ്ടിട്ട് അതൊക്കെ കൂടുതലായിട്ട് ഇടു
ആഹ
അങ്ങനെയാണ് ഈ പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നത്
വരുന്നതിലേ
ഉം
മക്കൾക്കൊന്നും ഇപ്പ നമ്മളെ വീട്ടത്തെ ഫുഡ് ഇഷ്ടല്ലല്ലോ
ആ അതാണ്. ഓര്ക്കൊക്കെ ഇതാ ഈ ചിക്കനും മ ട്ടനൊക്കെ കിട്ടി കയിഞ്ഞാല് ഓര് നല്ലോണം കഴിക്കും. നേരെ മറിച്ച് നമ്മള് പച്ചക്കറികളക്കെ ഉപ്പേരികൾ ളോ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്താല് അത് അരൂക്കങ്ങട് മാറ്റി വെക്കും.
ആ അതന്നെ ഓര്ക്ക് ഭക്ഷണം പൊറത്ത് അതോ മന്തി അൽഫാമ്
ഉം പിന്നെ ഈ മന്തിലു മയ് ഫാമില കൂട മയോണൈസ് ഉണ്ടല്ലോ അത് ഭയങ്കര കേടാണ്
ആണല്ലേ
ല്ലോമ്മള് ഇങ്ങളവിടെ എന്താ പറയാറ്? ഓ അപ്പ അതൊക്കെ ഭയങ്കര കേടാണ്. ഇപ്പോ പിന്നെ അതേപോലെ അതേപോലെ തന്നെയാണ് നമ്മളെ ഈ ഭംഗി കൂട്ടാന യൂസ് ചെയ്യുന്ന ഉപകര ഏ ഉ എന്താ വസ്തുക്കള് ണ്ടല്ലോ ഏഹ് സൗ ഫൗണ്ടേഷൻ ക്രീം അതുപോലെന്നെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ വളരെ കേടാണ് നമുക്ക് ക്യാൻസറിനൊക്കെ ആ ലിപ്സ്റ്റിക് പക്ഷേ ഇന്ന് ഏത് മക്കൾക്കും അത് പറഞ്ഞു കൊടുത്തിട്ടൊരു കാര്യൂല്ല. അവർക്ക് ഇപ്പ പുറമേ കാണുന്ന ആൾക്കാര് എടു ത്ത് ഭംഗി കാണി ഭംഗി തോന്നിപ്പിക്കണം ബാക്കി സൈഡ് എഫക്ട് അവര് ആലോയി ക്കുന്നില്ല
മക്കക്കൊക്കെ ഇപ്പ ലിഫ്റ്റിക്കില്ലാതെ മക്കള് പൊറത്തെറങ്ങ്‌ണ്ല്ലല്ലോ
അതാണേ ഇപ്പ വല്യ വല്യ ആ ഉമ്മമാര് വരേ അത് ഇട്ടോണ്ടാണ് പോകുന്നത് ലിപ് സ്റ്റിക്ക്
നമ്മളെ നാട് പോയ പോക്കാ. ഇപ്പത്തെ മക്കള്
ആ ഇത് അതൊക്കെ നമ്മൾ വിള് ച്ച് വരുത്തുന്ന അസുഖങ്ങളാണ്
അതെ അതെ അതെ അല്ല അവരോട് എത്ര പറഞ്ഞാലും അത് ഉപയോഗിച്ച് കഴിഞ്ഞവര് പല അസുഖങ്ങള്ണ്ടാവും പറഞ്ഞാലും അത് ഓല് ഉപയോഗം നിർത്തണില്ലല്ലോ.
അവർക്ക് കൂടുതൽ കൂടുതൽ പറയും തോറും കൂടുതൽ കൂടുതൽ അത് പ്രയോ
ആ ഉപയോഗം കൂടാണേ. ഏ മോശാണ് അത് നല്ലതല്ല ന്ന് പറഞ്ഞ് കൊടുത്താലും അയിന്റെ ഉപയോഗം കൂടിക്കൂടി വരാണ്. പല ബ്രാൻഡുകളിലും എറങ്ങല്ലേ ലിപ്സ്റ്റിക്ക് ദ്
അ ഇല്ല പൈസ ഇല്ലാത്തോല് വരെ നല്ല ബ്രാൻഡിന്റെക്കെ ആരോ വാങ്ങി വാങ്ങി ഇടാറ്
ഓ ഇപ്പൊ ചെറിയ കുട്ടിയാക്ക് വരെ കിട്ടണം
ആഹ് ആഹ് അതെ
മുതിർന്നവർക്കും കിട്ടണം ചെറിയ ഇപ്പൊ ഒരു അംഗൻവാ ഒരു വയസായ കുട്ടികൾക്ക് വരെ ലിപ്സ്റ്റിക് വേണോന്നാ പറയണെ
അതെ അതെ ആ ലിപ്സ്റ്റിക്ക് കൺമഷി ഫൗണ്ടേഷൻ
കൺമഷി അതോണ്ടാണ് ഇപ്പഴത്തെ കാലത്ത് ക്യാൻസർ രോഗികള് കൂടി വരാണല്ലോ
ഏത് എല്ലതും ഇതേപോലെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യാ വസ്തുക്കള് യൂസ് ചെയ്യാതിക്കൂല്ലല്ലോ അപ്പൊ ഏത് നല്ലതെന്ന് പറയാൻ വയ്യ
അതാണ് അല്ലെ ഇപ്പത്തെ സാഹചര്യം ആദ്യവൊക്കെ ആര് ഇപ്പൊ പത്താ പേരുണ്ടെങ്കില് ഒരാക്കെ ക്യാൻ സറെന്ന് പറയൂള്ളൂ ഇപ്പൊ ഒരു പത്ത് പേരുണ്ടെങ്കില് ഒമ്പത് പേർക്കും ക്യാൻസറാണ്
അതെ ഇപ്പൊ അങ്ങനെ ആ അങ്ങനെ ആയി മാറി ഈ ലോ കം അങ്ങനെ ആയി മാറി
അതാണ് ഫുഡിന്റെ സ്റ്റൈലാണ് ഇപ്പം ഒന്നാമത്തെ കാര്യം എന്നാ
ഉം ഫുഡിന്റെ സ്റ്റൈല് ഫുഡ്
ഇങ്ങളെനാ പൊറത്ത് പോയൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ടോ
ഞാനിപ്പോ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങളും അധികം പൊറത്ത് പോയന്നെയാ ഭക്ഷണം കഴിക്കാറ് പിന്നെ പറഞ്ഞാല് നമ്മള് ഒരാൾ ക്ക് പറഞ്ഞ് കൊടുക്കുമ്പോ ഐല് ഒരാള് അഞ്ഞാല് നമ്മള് ശ്രദ്ധിച്ചാ നമ്ക്ക് കിട്ടും അത്രേള്ളു
അതന്നെ എപ്പോഴും കഴിക്കാതന്നാതി വല്ല പ്പോഴും മാസ്ത്തിലൊരിക്കല് അങ്ങനൊക്കെ പോയി കഴിച്ചാമതി
ആ അങ്ങനെ കഴിച്ചാ മതി
ആ അതെന്നെ ഡൈലി പോയി കഴിക്കുമ്പളാണ് അമ്മളാ ശരീരത്തിന് കേട് വരിക
ആഹ് അതെ
നമ്മള് വീട്ടിൽന്ന് അതിനൻസര്ച്ച്ള്ള ഭക്ഷണം പകുതിം കഴിക്കുമ്പാണേ ഇലക്കറികള് പച്ചക്കറികള് മാംസ ആഹ് അതന്നെ അതന്നെ
ഏറ്റവും നല്ലതാണ് ഈ ഇലക്കറികളിലേ ഇല കക്കറികള് നമ്മളെ കണ്ണിന്റെ കാഴ്ച വർധിപ്പിക്കും
നല്ലോം കഴിക്കാ മുരിങ്ങയിലന്നൊക്കെ
മുരിങ്ങന്ന് വെച്ചാല് എന്താ
മുരിങ്ങ അർഞ്ഞാല് അറീലാ ഇങ്ങളെ നാട്ടിലെന്താ പറയാ അറീലട്ടോ ഞങ്ങളെ ഇവിടെ മുരിങ്ങ ആന്നോ ഒരു ചെറിയ ഇലേണ് ചീര ആക്കൊണ്ടോ ഇങ്ങളെ നാട്ടില്
ചീര ചീരയോ
ചുവന്ന ചീര പച്ചച്ചീര
ഓ നമ്മളവടെ ഇൻക്ക് ഇങ്ങള് ഏത് ഏത് എലനെ കുർച്ചാ പറഞ്ഞേ പറയുന്നെ ഇൻക്ക് മനസിലാവില്ല ഇവടെ ആ വേ വേറെ പേരാണ് യൂസ് ചെയ്യാറ്
ആണ് ലേ അയ്യോ എങ്ങനെപ്പ ഇൻക്ക് പർഞ്ഞ് തരാന്ന്
അതെ ഏതായാലും ഇങ്ങള് അതിന്റെ ഫോ ട്ടോ എന്തെങ്കിലും ഇണ്ടെങ്കിലൊന്ന് അയച്ചു തരോണ്ട്
ഓ ഓ അയച്ചു തരാ അയച്ചു തരാ
അ ഏറ്റോം നല്ലത് ന്നല്ലേ പറഞ്ഞത്
ആഹ് അതെ അതെ അതെ നല്ലതാണ്
അപ്പൊ അതൊന്ന് അതൊന്ന് ഇവിടെ എവിടെങ്കി
ഞങ്ങളെ ഇവടെ കാര്യായിട്ട്ള്ള കൃഷി മുരിങ്ങ ചീ ര പയറ് വെണ്ട
ഓ അങ്ങനെ
ആ ആ അങ്ങനെയൊക്കെയാണ്
അപ്പൊ നിങ്ങള അവിടേക്ക് അസുഖങ്ങൾ വളരെ കുറവായിരിക്കുംലേ
ഓ കുറവക്കന്നെയാണ് പക്ഷെ എന്നാലും വേണം പൊറത്തത്തെ ഭക്ഷണം കിട്ടാ മക്കൾക്ക്
ആ കുട്ടികൾക്കൊക്കെ കൂടുതല് ഇഷ്ട അതന്നെയ
ആ അതന്നെ
ആ നമ്മളെ പോലെ ഈ പിന്നെ ഈ പുരുഷന്മാർ
ആ പുരുഷന്മാരെ ഓല ഓലണ് അധികം പുറത്തു പോയി ഭക്ഷണം കഴിക്കാ
ആ അതാണ് നമ്മള് പിന്നെ നമ്മള് ഫാമിലി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപകുമ്പോളല്ലെ നമ്മള് കഴിക്കൊള്ളൂ ഓല് പിന്നെ എപ്പോഴും പുറ
നമ്മള് വല്ലപ്പോയി നമ്മളെ കുട്ടികളെയും കൊണ്ട് പൊറത്ത്ക്ക് പോകുമ്പോളെല്ലെ ഭക്ഷണം കഴിക്കോ
ഓല് പ്പോ ഒര് ഇപ്പോ പണി പണിന്റെ അവിടുന്ന് വരെ അവര് ചായ കുടിക്കാറ് ഇതേപോലെ അവിടുത്തെ അടുത്തുള്ള ചായ കടന്നോ അപ്പൊ എന്തെങ്കിലും ഒരു എണ്ണക്കടിയോ ഏതെങ്കിലു ഒക്കെ നമ്മള് യൂസ് ചെയ്യല്ലോ
ആ അതെ അതെ
അപ്പൊ അവരാണ് കൂടുതൽ
ആ അവിടക്കെട്ടോ ഞാന് കൊറച്ച് കഴിഞ്ഞി ട്ട് വിളിക്കാട്ടെങ്ങളെ
ആ ആ
ആ ശരി